എന്റിവിടില്ല
ഇല്ലായിരുന്നു പക്ഷെ എടി അതൊന്നും അത് സത്യം പറഞ്ഞാ ഒരു വല്ലാതെ സിറ്റാ അന്ന് ഇല്ല പറഞ്ഞ പോലെ ഞങ്ങള് എക്സ്പെക്ടും ചെയ്തില്ലടി ഈ ചെക്കൻ ഇടത്തെ വശത്തു കൂടെ ഇവന്റെ ഒരു ചെക്കന്റെ കൂടെ ഓടി ഇവര് മത്സരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു
ഇല്ലേ
എനിക്ക് നീ ഇതില് സംശയങ്ങളങ്ങണ്ട് ചോയിച്ചോ കാര്യം കോൺവർസേഷൻ ഞാൻ മാത്രം ത്തെ കഥ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ആഹ് ആഹ് അവൻ രണ്ടു പേരും ഓടുവായിരുന്നു
ഇവർക്ക് സൈക്കിൾ ഇല്ലായിരുന്നോ
ഇല്ല അതിലെ ഒരു പയ്യന് മാത്രം സൈക്കിളുണ്ടായിരുന്നു മറ്റേ പയ്യൻ ആദ്യ ഓടുന്നു ഇവൻ പുറകിൽ സൈക്കിളിൽ പോവ്വായിരുന്നു
സൈക്കിൾ ചവിട്ടിക്കൊണ്ട്
ആഹ് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അവന് പത്ത് വയസ്സെന്തേ ഉള്ള് ആഹ് അന്നിട്ട് എന്ത് ചെയ്ത് ഞാന് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടരിക്കല്ലേ അപ്പോ ലെഫ്റ്റ് സൈഡ് ഈ ചെക്കൻ പോയികൊണ്ടിരിക്കണ് ഞാനപ്പം എന്ത് ചെയ്ത് ഞാനിനെ സ്ട്രൈറ്റ് റോഡല്ലേ നമ്മള് ആഹ് ജംഗ്ഷൻ പോലെ എത്തിയപ്പത്തേക്ക് നേരെ പോയപ്പോ ഇവന്റെ ബാലൻസ് തെറ്റിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് റിയർ വിമർ ത ഈ ചെക്കൻ വീഴാണ് ചെയ്യുന്നത്
ഓ
ആഹ് പിന്നെ എനി നാൻ കാത്തും ഞാനും പേടിച്ചു പോയി ഞങ്ങള് നിർത്തിയില്ല ഞങ്ങള് നിർത്താതെ ഞങ്ങള് അമ്മാമ വീട്ടി കൊണ്ടുപോയി നിർത്തി
ഉം
പക്ഷെ ഞങ്ങള് ചെയ്തന്ന് വെച്ചാല് ആഹ് ടൈമില് പേടിച്ചുപോയി ഞങ്ങൾ നല്ല രീതിയിൽ പേടിച്ചുപോയി പിന്നെ ഞങ്ങള് എന്ത് ചെയ്ത് അമ്മാമ വീട് ഒത്തിരി ദൂരയില്ലല്ലോ അടുത്തു തന്നെല്ലേ ആഹ് പിന്നെ ഞങ്ങളവിടെന്നിങ്ങോട്ട് വന്ന് പിന്നെ ആഹ് ഇപ്പോൾ ഞങ്ങളവിടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഈയ്യൊരു റിയാക്ഷനാണെങ്കിൽ അത് സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നേനെ പിന്നെ അമ്മാമയും കൂടെ വന്ന് അമ്മാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ആൾക്കാരെ അവിടുത്തെ ആൾക്കാരെ അമ്മാമയും അറിയാലോ
അത് ശരിയാ അമ്മാമ്മ അവിടെല്ലേ
അപ്പോ ഞങ്ങ ഞങ്ങള് വന്നപ്പോൾ ഒരു അങ്കിള് പറഞ്ഞ് ആഹ് കുട്ടക്കെന്തെങ്കിലും പറ്റിയോന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനാണ് ഞങ്ങള് പിന്നെ അമ്മാമയും ഞാനുടെ വ
എന്നിട്ടാ കൊച്ചിന് വല്ലോം പറ്റിയോ
ആഹ് ചെക്കനൊന്നും ഇല്ല ആഹ് ചെക്കൻ വീണേന്റെ ഒരു വേദന ഉണ്ടായിരുന്നു
ആഹ് എന്നിട്ട് ഇത് ഇവരുടെ കൊച്ചല്ലല്ലോ ഈ കടയിലേ
അല്ലല്ല ആഹ് കടയിലെ കൊച്ചല്ലായിന്ന്
ഇതാരുടെ കൊച്ച അപ്പൊ
ഇതാ അവിടെ ആഹ് നമ്മള ആഹ് തലണക്ക അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽുള്ള ഒരു ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് വെളിച്ചള്ള ഒരു വീടിന താറി കാണുന്ന വീടിലത് പയ്യന എ അത് അവര അടെ താമസാൻ വന്നതും അല്ലടി ആക്ച്വലി വെക്കേഷന് വന്നിയാണ് ചെക്കന് അവ അമ്മാമേടെ വീട്ടിൽ എന്തോ
ആഹാ
ആഹ് അങ്ങനെ വന്നിയാണ് അവസാനം എന്ത് ചെയ്തന്ന് വെച്ചാല് ഈ എന്താണ് ഞങ്ങള് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഞങ്ങള ആഹ് ച്ചെക്കന വീട്ടിലോട്ട് പോകാനട്ട് പോയി നടന്ന് പോയത്
ഏകും
ഇല്ലില്ല ഞങ്ങളങ്ങോട്ട്ന്നന്ന് പോയതും ഈ കൊച്ചക്കന് വീട്ടിലോട്ട് പോകാനായിട്ടണ്ട് അപ്പൊ മറ്റേ അഷ്ടമാവന്റെ മോനും ഉണ്ടായിരുന്നു കൂടെ ഞങ്ങള് നടന്ന് പോയതും ഇവര് ഈ ഈ പറഞ്ഞ ലേഡിയ ഉണ്ടല്ലോ വന്നിട്ട് ഞങ്ങളടുത്ത് എന്റെ കൊച്ചിനെ ഇടിച്ചിട്ടുള്ളാ എന്നെന്നാ ചോദിച്ചത് ആദ്യമേ അപ്പൊ ഞാൻ വിചാരിച്ചഞാ കൊച്ചിൻ അമ്മയാണ് പിന്നെ ആഹ് കൊച്ചിന്റെ അമ്മയെല്ലാം പക്ഷെ അൻക്കറിയില്ലല്ലോ അപ്പൊ അവരുടെ റിയാക്ഷൻ കണ്ടപ്പോം ഞാൻ വിചാരിച്ചു ഐ മീൻ റീസനബിൾ ആയിട്ടുള്ള റിയാക്ഷനാ കാര്യാ ഒരു മകനെ കാറി തട്ടി വീണ കഴിഞ്ഞാല് അവർ അമ്മയുടെ റിയാക്ഷൻ നമുക്ക്
ആഹ് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ വെച്ചു ഒരു അമ്മയായിരിക്കുന്നു അപ്പൊ ഞാ സംസ്ഥാനത്തേക്ക് വിവരങ് ചെരിപ്പൂരി അടിക്കാനും കാര്യത്തിലൊക്കെ അപ്പൊ ഞാൻ പറു നിങ്ങള് കാര്യം പറഞ് കേൾക്കുന്ന പറഞ്ഞിട്ടേ തുടങ്ങി ഇവര് ഒരു കാരണവശാലും അപ്പൊ അമ്മാമ പറയുന്നുണ്ട് അവർക്ക് വട്ട വട്ട ഞങ്ങൾക്ക് വിചാരിച്ച് ഞങ്ങക്ക് അറിയാം ഇവരെ പറ്റി അപ്പൊ ഞങ്ങൾ വിചാരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് വട്ടന്നായിരിക്കും പറയ്ണേ
കാത്തു ചേച്ചിയും ഉണ്ടായിരുന്നോ
ആഹ് അവള് അമ്മ വമായിട്ടി ഇറങ്ങിക്കുവായിരുന്നു അവളും പേടിച്ച പോയി
ഓ ഓക്കെ ഓക്കെ
ഉം എന്നിട്ട് പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ ചെന്നിട്ട് സംസം തുടങ്ങിയ അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാര് കൂടി പിന്നെ അവിടെ നടന്ന് എനിക്കൊന്നും അറിയില്ലല്ലേ പിന്നെ ആരൊക്കെ യ്യോ ഒന്ന് കുടിയന്മാര് ആഹ് പുകയാ ആഹ് അത് തന്നെ പിന്നെ ആൾക്കർ എന്തൊക്കെ വന്ന് എന്തൊക്കെയോ ബ്ലാക്ക് മെയിലിങ്ങും പിന്നെ അടിപിടി ചവിട്ട്
ബ്ലാക് മെയ്ലിങ്ങോ
ആഹ് ഒരാൾ വന്നിട്ട് പറഞ്ഞ ഞങ്ങള് കുഞ്ഞമ്മേ കാർടുത്ത് പിന്നെ ഈ കൊച്ചക്കനെ ഹോ കാണിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാ കൊച്ചിനെലും പറ്റി കഴിഞ്ഞാൽ ഞാൻ കാറെല്ലാം ഇടിച്ച്പൊളി ഞാൻ പറഞ്ഞാ ഞാൻ തല അടിക്കൊണ്ടുന്ന പിന്നെ എന്നട്ട് പിന്നെ ഞങൾ കൊണ്ട് കാണിച്ചു കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു
ചേട്ടൻ കാറൊക്കെ ഇടിച്ച് പൊട്ടിച്ചോർണം വാങ്ങിച്ചൂടെ തരണംട്ടാ
എന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോം പ്രശ്നൊന്നുമല്ല്യ പിന്നല്ലേ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നത്
അപ്പൊ അവിടെ ആില്ലായിരുന്നു ചോദിക്കാഞ്ഞേയ് എന്താ ആ കാർ അടിച്ച് പൊട്ടിക്കുന്നു എന്നന്നെ കാണുന്നില്ല അവവിടെ തല അടിച്ചാൻ പൊട്ടി
ഇങ്ങ തിരി തിരിച്ച് ഞങ്ങള്ൾ വന്നില്ലല്ലോ തിരിച്ച് ആ ചെക്കനെ വിട്ടിട്ട്ഞങ്ങള് കാത്തു ങ്ങള് കാത്തുക്ക തിരിച്ച ഞ് പോരുന്നത് അല്ലല്ല അമ്മാമ്മ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്യാൻ പോയില്ല നമ്മൾ ആ ശാസ്തങ്ങോട്ടെ ഹോ്പ കൊണ്ട് ട്രിപ്പട് നടടത്തിയായിരുന്നു ആ ആമ്മ ആമ്മ എന്നിട്ടാണ് പിന്നെ കണ കേസ് കൊടുക്കുമ്പോ ആ രീതി ആക്കാൻ വേണ്ടിട്ടേ
ഓക്കെ ഓക്കെ
ഉം അങ്ങെന
എന്നിട്ടാ കേസ് എന്തായി
അത് പിന്നെ എന്താന്നും അറിയത്തില്ല എടിമതി ഈ കാര്യം ഈ ടോപ്പിക്ക് വിടാ
പറഞ്ഞ് പിന്നെ പ്രായമുള്ള ഒരാളെല്ലേ അവര് അടിച്ച എന്ത് ആരുന്നു എന്തോ എന്തോ സാധനം ചക്കയുടെതൊണ്ടോ അല്ലല്ലോ എന്തോ ഒരു സാധനം തേങ്ങേയുടെതൊണ്ടോ
അല്ല ഓട്
ഓ ഒടമ്പി സാധനല്ലേ എടുത്ത് അമ്മാമട നടുവിന് എറിഞ്ഞ അപ്പ അമാമ എന്റെ അടുത്ത് കൊച്ച് പറഞ്ഞു അമ്മാമ ആ റോഡിലങ്ങെ വീണന്ന്
ആഹ് അമ്മാ എടി അമ്മമാമ്മ വീണില്ല റോഡില് അമ്മാമ്മ അമ്മാമ്മ ചെയ്തന്ന് വെച്ചാല് അമ്മാമ്മയുടെ പുറേ വീണപ്പം ഞാൻ അതിന്റെ മുമ്പേ പറഞ്ഞ് അമ്മാമ പോവാ വേറൊ അങ്കിളും ഉണ്ടായിരുന്നു ഈ അങ്കിള് പറഞ്ഞു നിങ്ങള് പോയി ഇവിടുന്ന് കാരണം സിറ്റുവേഷൻ എത്ര മോശംപ്പോ പറഞ്ഞു ഇവിടുന്ന് പോ പോ അപ്പ ഞാൻ അമ്മാമ പി ടിച്ചു വലിക്ക വാ പോവാൻ പോവാന്ന് പറഞ്ഞ് കുഞ്ഞമ്മ പറഞ്ഞു അമ്മ വാ പോവാന്ന് പറഞ്ഞ ഞങ്ങൾ പിടിച്ചുപറിക്കുമ്പോണ്ട് ഇവര് അമ്മയുടെ പുറകെന്ന് ഇവര് എറിഞ്ഞു അമ്മാമ എനന്ത് ചെയ്ത് അമ്മാമ തിരിഞ്ഞിട്ട് അവിടെ കിടന്ന് റോഡില് കരഞ്ഞോണ്ട് ആഹ് ക അമ്മമ്മ തിരിഞ്ഞു നോക്കി ആരാ എറിഞ്ഞ എന്നിട്ട് അയ്യോ എന്നെ എറിഞ്ഞി പറഞ്ഞട്ട് അമ്മ കരഞ്ഞുകൊണ്ട് റോഡിക്കിട ഞാൻ ഇവിടെ കിടക്കുവാ എന്ന് പറഞ്ഞട്ട് അമ്മാമ റോഡ് കിടന്നത് അല്ല അമ്മ വീണൊന്നുമില്ല അമ്മ മനപ്പൂർവ കവിടെ കിടന്നത് അമ്മമ്മ ആ സിറ്റുവേഷൻ അമ്മാമയ്ക്ക് ആഹ് ഒരുര് അമ്മായ്ക്ക് ബുദ്ധി തോന്നിയത് അങ്ങനാ ആഹ് അമ്മാമയ്ക്ക് ബുദ്ധി തോന്നിയത് അങ്ങനാ അപ്പൊ ഞാൻ അമ്മമേ പിടിച്ച വലിക്ക അമ്മാമേ വാ പോ ഇവിടന്ന് ചുറ്റു ആൾക്കാാര് കാണ്ന്ന് എടി നാണക്കേടല്ലേടി നമ്മള് അങ്ങനെ
ആന്നേ ശരിയാ ഒന്നാത് നാട്ടുകാര് എല്ലാവാരും ഇളകി അവിടെ അന്നേരം അവിടുന്ന് കൊച്ചിനൊന്നും ഇല്ലന്ന്റിയുമ്പോ നമ്മൾ അവിടുന്ന് പോര ചെയ്യേണ്ടത് അവിടെ കിടന്ന് നാട്ടരു നേച്ചത്തുംല്ലാം എറിയാനോ
പിന്നെ ആ സിറ്റുവേഷന് ഹാൻഡിൽ ചെയ്യാനൻ ഞങ്ങൾക്ക് ആർക്കും അിയത്തില്ലന്ന് ഇപ്പ എന്റെ ഭാഗം തെറ്റ്ണ്ട് എല്ലാരുംടെ ഭാഗം തെറ്റുണ്ട് കാര്യം ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതില്ലാണ്
ബാലൻസ് തെറ്റിപ്പോന്നത് ഈ കൊച്ച് സൈക്കിള് റോഡിലൂടെ ആണോ ഓട്ടിക്കേണ്ടത് അനേ അതും വന്ന് ഇടിച്ചിട്ടാണ് രണ്ടാത്തെ കാര്യം നിങ്ങള് അവിടെ നിർത്തില്ല നിങ്ങൾ പേടിച്ചു പോയി അപ്പൊ എല്ലാരും തെറ്റുണ്ട് അതിന്റെ ഇടയ്ക്ക് ആ ചോദിക്കാൻ വന്ന അവർ അമ്മച്ചീ കരണത്ത് അടിച്ചു ആഹ് അവിടെ ഒരു കയ്യം കളി ഉണ്ടായി
ആണ് അത്രയും മോശമായ സിറ്റുവേഷനല്ല
അപ്പൊ അവിടുന്ന് അത് പോവുവയാണ് അതിന്റെനിടയ്ക്ക് ചേച്ചി വീഡിയോ എടുത്തപ്പോ വേറെരുത്തി വന്ന് നിന്ന് വീഡിയോ നിർത്താൻ നോക്കിയപ്പൊ അവള് അച്ഛൻ ഏഹ്
കുറച്ചു വന്ന ഒരാളുടെ മകൾ ഉണ്ടായിരുന്നു
എന്നിട്ട് അങ്ങരേ ആ പെണ്പളേരേ കൊച്ചിനെ ആരാണ്ടേ അടിച്ചേക്കുന്നു
എന്തായാലും ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു അത്
എന്നിട്ട് അടിച്ച ആ കൊച്ചിന്റെ അവരുടെ അമ്മയുടെ അങ്ങാണ്ട്
ഉം അങ്ങനെയൊക്കെയ ആയിരുന്നു എന്തൊക്കെയ നടണ്‌ ഞാനത് മറന്നു പോയ കാര്യ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ തന്നെ എന്തോ എന്തൊക്കെയോ നടന്ന്
എക്സ് ഓക്കെ പോട്ടന് ഇപ്പൊ
ഇപ്പൊ മാസങ്ങളായില്ലേ കഴിഞ്ഞട്ട്
ആന്നേ
പിന്നെ എന്തുണ്ട് വേറെ മഴയുണ്ടോ അവിടെ
മഴ വൈകുന്നേരം ഉണ്ടായിരുന്നു പോയി ഇപ്പൊ
ആണോ
ഞാനും എന്റെ കൂട്ടുകാരായിട്ട് ബീച്ചിൽ പോയി ഞാൻ ബിച്ചിൽ പോയപ്പോൾ നമ്മള് ബീച്ചിൽ പോയതാണ് ആലോചിച്ചത്
ആഹ് താഴേന്ന് ആ സാധനം കിട്ടിയത് ഇപ്പോഴും ഇവിടിരിപ്പുണ്ട്
ആണോ അത് ഇപ്പോഴും ഉണ്ടോ അത് അത് നമ്മള് അത് മറ്റേ കൊല്ലത്ത് പോയത്
യെസ്
ആഹ് അതൊക്കെ ഒരു സമയാ
അത് നീ എവിടെ ആദ്യായിട്ട് പോയിട്ടില്ലേ എ കൊയലോൺ റെസ്റ്റോറന്റ് അവിടെ കേറി എല്ലാരും തിന്ന് തീർക്കുന്നുണ്ടോ ബൊഫേന്ന് പറഞ്ഞപ്പോഴത്തേ എല്ലാരുംകൂടിഅങ്ങ് ഇളകി
പക്ഷെ നമ്മളത് കൂടുതലും മുതലാക്കിയില്ല അത് നമ്മളെന്നാലും ഒരു മാ മാന്യത ആഹ് നമ്മള് മാന്യത കാണിച്ചിരുന്ന് ഒത്തിരി കഴിക്കണ്ടാന്നും പറഞ്ഞ്
അവസാനമായപ്പം മാമനൊക്കെ നൂഡിൽസ് കൈകൊണ്ട് തിന്നുന്ന്
ആണ് പക്ഷെ രസമായിരുന്ന്
നല്ല രസണ്ടായിരുന്നു അതിന്റെ ഇടയ് വെച്ചിട്ട് ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട് ആഹ് കോക്കനട്ട് റഫള് ഞാനും കാത്തു ചേച്ചിയും കൊച്ചൂടെ അതെടുക്കാൻ വന്ന് പക്ഷെ ഒരു പീസെ ഉള്ളായിരുന്ന് അത് അത് ഞാൻ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തെയാ പക്ഷെ താഴെ വീണ്
പിന്നെ കാരമൽ പുഡിങ്ങ് എന്തോ ഉണ്ടായിരുന്നില്ലേ
എടുക്ക് എടുക്ക് എടുക്ക്
എന്നിട്ട് ക്യാരമൽ പുഡിങ്ങ് എന്തൊക്കെയോ ഇല്ലായിരുന്നോ
ആഹ് സത്യം സത്യം
എന്തൊക്കെയോ ഉണ്ടായിരുന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല
ചോമൻ നൂഡിൽസ്സാണ് ഉണ്ണി കുട്ടൻ എടുത്തിട്ട് കൊള്ളാം എന്നോട് എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുത്ത ശേഷാണ് ഞാൻ പറഞ്ഞ് കൊള്ളത്തില്ലെന്ന്
ല പിന്നെ നിക്ക് ഓർമ്മയുണ്ടോ പണ്ട് രാജേഷ്മാമന്റെ ബർത്ത്ഡേക്ക് നമ്മള് സർപ്രൈസ് കൊടുത്തെ
യാഹ് കേക്ക്
ആഹ് നമ്മളെല്ലാരൂടെ കാറില് ഒട്ടിച്ചു പോയി
രസുണ്ടായിരുന്നത് ഒരിക്കല് ഓർമ്മയുണ്ടോ അമ്മ വണ്ടി പഠി ക്യാ നമ്മളത് അമ്മാമ്മ വീട്ടീന്ന് വന്നപ്പം അവിടൊരു ഇറക്കവില്ലേ ആ ഇറക്കത്തിൽ നിങ്ങള് വളഞ്ഞും ഞങ്ങള് നേരെയും പോയി
ആഹ് ശരി ശരിയാ
അമ്മ വണ്ടി പഠിക്കയാരുന്നപ്പോ
അന്നിട്ട് മറ്റേ കേക്ക് കൊണ്ട് സർപ്രൈസ് കൊടുത്തതൊക്കെ രസമായിരുന്ന്
അതെ മാമൻ ഇങ്ങനെയൊക്കെയാ ഒരുമാതിരിഇങ്ങനെ ഏഹ് എന്താന്ന് ഷർട്ട്‌ ഇട്ടിട്ട് വരാന്നൊക്കെ
ആഹ് എന്നിട്ട് പിന്നെ നമ്മള് ഓണത്തിന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് പോകുമ്പം മറ്റേ വൺ ഡയറക്ഷന്റെ പാ ട്ടുള്ള ഏത് പാടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ആഹ് അന്ന് അല്ല രാജേഷ്മാമന്റെ കാറിനകത്ത് പാട്ടിടുവായിരുന്ന് അന്ന്
ആഹ് ശരിയാ എന്നിട്ട് രസായിരുന്ന്
രസായിരുന്ന് ഉം എന്നിട്ട് നമ്മള് തിരിച്ച് രാ രാത്രിയില് അവിടൊക്കെ തലേ ഓണത്തിന് അന്ന് വൈകിട്ട് അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് കാറി പാട്ട് ഇട്ട് നമ്മള് വൺ ഡയറക്ഷന്റെ പാട്ട് പാടുമായിരുന്ന്
രസമായിരുന്നു ഇനി നമ്മള് അങ്ങനെ എന്നായിരിക്കും പോവാ എന്തോ
ഓഹ് പക്ഷേ എന്നായാലും ആ അന്നത്തെ ആ ഒരിത് കാണും
സത്യവാ അന്നലേ കൊറച്ചൂടെ സ്ട്രെസ്സ് ഫ്രീ ആയിരുന്ന്
ആരുന്ന് ഇപ്പം പിന്നെ കുറേയും കൂടി ഇതായില്ലേ ഇത്രയും വർഷങ്ങൾ വർഷം ഇപ്പം ത് രണ്ടു മൂന്ന് വർഷം ആയെന്ന് തോന്നുന്ന് കഴിഞ്ഞിട്ടൊക്കെ
അമ്മോ ആഹ് എന്റെ കയ്യില് ഇപ്പഴും ഉണ്ട് നമ്മള് ആ ഓണത്തിന് ചെയ്ത എഡിറ്റില്ലേ
ആഹ് ശരിയാ
എന്റെ ലാപ്പിക്കിടപ്പുണ്ട് അവസാനം കാത്തു ചേച്ചി കറങ്ങുന്നിങ്ങനെ
അതെനിക്ക് തോന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാന്ന് തോന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആന്ന് ഇരു പത്തിമൂന്നില ഇരുപത്തി മൂന്നാ ആഹ് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഇപ്പം
ആന്നേ ഐ മിസ്സ് മി മൂന്ന് വർഷം മുന്നേതന്നെ
ആണ് എന്നിട്ട് നമ്മള് ഒരുവണ ഓണത്തിന് കളികള് കളിച്ചറിയാവോ
ആഹ് യസ് ലെമൺ ആൻ സ്പൂണ് അതിനകത്ത് ഒരെണ്ണം മാമ നോക്ക ക്കാതേ പറഞ്ഞ് ആ വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാ എന്ന് പറഞ്ഞിട്ട് മാമനായ ജിഫായിയിട്ടായിട്ടത് ആരെ വിജയിച്ചതാരു പറഞ്ഞില്ല സ്പീഡിലക്കെ പോയി
ആഹ് സ്പീഡ്ല് അഹ് കസാല കളി കളിച്ചത് ഒക്കെ
ആഹ് ഡാൻസും പാട്ടും
ഉം
ഷോ എന്നാ അതൊക്കെ ഇനി തിരിച്ച് വരാ
ഓഹ് അതൊക്കെ പോയി
നമ്മള് ആദ്യമായിട്ട് അവസാനമായിട്ട് അതാ ചെയ്തല്ലേ
ആഹ് ആഹ് അന്ന് അച്ചാച്ചൻ ഉണ്ടായിരുന്നു
അയ്യാ അടുത്ത ദിവസം രാവിലെ അച്ചച്ചൻ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ഓണമായിട്ട് ഇവിടെ ഒരു പരിപാടി നടത്തുന്നില്ലേന്ന് അച്ചച്ചൻ ഇന്നലെ ഒറങ്ങിപ്പോയി
അച്ചാച്ചൻ ഉണ്ടായിരുന്നു അച്ചൻ അന്ന് മറ്റേ വയ്യാതൊക്കെ ആയിരുന്നു ടൈമില്
ആഹ് ആയിരുന്നു പക്ഷേ എണീറ്റപ്പൻ ചോദിച്ചായിരുന്നു നിങ്ങള് പ പരിപാടിയന്നും നടത്തുന്നില്ല ഇവിടെന്ന് ഞാൻ ചെയ്താലോ പക്ഷേ അച്ചാച്ചൻ ഒറങ്ങിപ്പോയി വയ്യാത്തോണ്ട്
ഉം അതൊക്കെരുസം
ഹാ ന്നിട്ട് നമ്മളിത് പാടുന്നത് ഓർക്കുന്നുണ്ടോ ഏ ടൈറ്റാനിക്കിലെ പാട്ട്
ടൈറ്റാനിക്കിന്റെ പാട്ട് മാത്രല്ല നമ്മള് ഡാൻസ് ചെയ്യുന്നത് അറിയാമോ
യസ് ഞാൻ ഇപ്പഴും ആ പാട്ട്കേട്ട
പാട്ടൊക്കെഞാൻ മറന്ന് എനിക്ക് ഇപ്പഴും ഓമ്മണ്ട് റീൽസ് കണ്ടിട്ട് ചെയ്തൊണ്ടിരുന്നതൊക്കെ
ഞാനയിന്റെ സ്റ്റെപ്പ് ഇപ്പോഴും ഓർത്ത് വച്ചിട്ടുണ്ട്
ആഹ് ആഹ്
ഉണ്ണിക്കുട്ടനും ഞാനും അവിടെ ഒന്നിച്ച് പഠിച്ചത് എന്തോ ആ പാട്ടിന് ഒരു ഹോം എന്താണ്ടെന്നല്ല തോന്നുന്നു
അതേതാ എനിക്ക് എടി ഡാൻസ് പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എനിക്ക് പതിനൊന്ന് പതിനൊന്ന്മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻറ് എങ്കിലിത് ഇപ്പോകഴിയും കോള് ഇത് ഇനി ഇപ്പോ വിളിക്കണ്ട ഇനി പിന്നെ എനിക്ക് ഇനി അഡീഷണൽ കോൾ ഉണ്ടെങ്കിൽ നിന്ന ഞാൻ പിന്നീട് വിളിക്കാ
ഓക്കേ
ഉം പിന്നെ എന്ത് ഇപ്പ കഴിയും ഓട്ടോമാറ്റിക്കായി കഴിയ പിന്നെ പിന്നെ എന്തുവാ ഇനിപ്പ അമ്മാ വീട്ടിൽ ചെല്ല കാണാം നമുക്ക്
യസ് നമുക്ക് വേറെ എല്ലാ കൂടെ എവിടെയെങ്കിലും പോവാൻ ബീച്ചിലോ വല്ലോ
നമുക്ക് എവിടെയെങ്കിലും പോവാ
ങ്ങേ
ഓക്കെ ഇനിപ്പോ കോള് കട്ടാവട്ടെ ഓട്ടോമാറ്റികായിട്ട്
ഉ അയ്യോ പനി എങ്ങനെയുണ്ട്
ചുമച്ച് എ പനിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് രാ ത്രിയാകുമ്പോൾ മൂക്കിൽ നിന്നും പൈപ്പ് തുറന്ന പോല്ലോ ഇങ്ങനെ വെള്ളം വരും
ഓ
എന്തോ ഒരു ഗതികേടുണ്ട് എന്തോ